ആഹ് പറേ.
കേക്കൺലെ.
ആഹ് കേക്ക്ണ്ടെയ് എന്ത്യെ വിൾച്ചു?
എന്താ പിന്നെയ് നാളെ നമ്മള് ദ്യാലയത്തില് പര്പാടി, നാളെ പോണോ?
ആഹ് നാളെ പരുവാടി നാളെ പ
ആഹ്.
ഔ ഞാൻ പറ്റെ മർന്ന് എപ്പളാണ്?
കലോത്സവം നാളെ എ എപ്പളാന്നോയ്ച്ചാ ഏഹ് രാവിലെ എട്ട് മണിക്കെത്ത എപ്പളാണ് തൊടങ്ങ്ണെ തോന്ന്ണെ തോന്നുന്ന്.
ഏഹ്?
അതാ പറഞ്ഞെ എന്താ ചെയ്യണേ ജ്ജ് ഇണ്ടോ, പോണോ?
ആഹ്.
പോവാ. അല്ലാ ഇപ്പൊ എന്നോട് മറ്റവനൊക്കെ വരാൻ പറഞ്ഞിക്ക്‌ണു ആഹ്.
കൂട്ടുകാര് വേറെ ആരേലുണ്ടോ?
ആഹ് മറ്റോരും ഉണ്ട്.
ആഹ് അയിന്റെ എടുത്ത് പോരാന് നല്ല വസ്ത്രോന്നു ഇല്ലടാ.
വസ്ത്രം വസ്ത്രോ ഇന്റെടുത്ത് രണ്ട് മൂന്നണ്ണം ഇണ്ട് എൻക്ക്
വസ്ത്രോം വേണം പിന്നെ ആഹ് കുപ്പായം പിന്നെ ഇതേമാരി ചെരിപ്പൊക്കെ വേണ്ടി വരും എന്തെലൊക്കെ ആഗെ കേടൊന്നിട്ട്.
ആഹ് എന്റെ എന്റെ അടുത്ത് നല്ല ചെരുപ്പൊന്നുല്ല ചെരുപ്പ് ഇതിപ്പ ഞാൻ അന്നോട് ചോദിക്കാൻ നിക്കെനു. ഏഹ്.
എന്റെ ബോ ഇന്നലെ ഇന്ന ഇന്നലെ ഇന്നലെ
ഉം.
വിദ്യാർത്ഥിന്ന് പോന്നപ്പോ പൊട്ടി ചെരിപ്പ്.
ഏഹ്. ഇന്നലെ എപ്പോ ഇന്നലെ ഉച്ചയോടെ ഞാൻ അന്റൊപ്പം ഉണ്ടായിരുന്നല്ലോ.
ആഹ് ഞാൻ ഇങ്ങട്ട് പോന്നപ്പോ വീട്ടിക്ക് എത്താൻ നേരത്ത്.
ഏഹ്. ആഹ് എങ്ങനെ? നാള വണ്ടിമേ പോവാ എന്താലും ബസ് എന്താലും വാഹനം ഉണ്ടാവൂല്ല. റ്റവല്ല്യ. എന്ന അടിചേര്ണം എന്താ
അതിന് വേറൊരു പ്രശ്നിണ്ട്. വേറെരു പ്രശ്നോണ്ടേ കാക്കു നാളെ എവിട്ക്കേലും പോണുണ്ടെങ്കി പിന്നെ വണ്ടി കിട്ടൂല്ലേ.
ആഹ് ഇന്റെ മൂത്താപ്പാന്റെ കുട്ടിന്റെ ഒരു വണ്ടിണ്ട് നാളെ വണേങ്കി ഓന് എന്താ ഒഴിവുണ്ടാവാൻ ചാൻസ് യെന്ദ് ഇതുണ്ട് ഭാഗ്യണ്ടെങ്കിൽ കിട്ടും ഏഹ്
ഇന്റെ അതെ മാതി തന്നെ
ചെലപ്പ എങ്കിലെ ഉള്ളുട്ടോ ഞാൻ ഉറപ്പിച്ച് പറയണില്ല ഇനി ഉറപ്പിച്ച് പറഞ്ഞാ അയിനിപ്പാ അത് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ല അന്റെ കാക്കു അന്റെ എന്താ ഈ പറഞ്ഞേ
ആഹ് ഇന്റെ കാക്കു നാളെ മറ്റന്നാളയങ്ങാണ്ട് ആശുപത്രി പോണംന്ന് പറഞ്ഞിന്നു എന്നാ ദിവസം എന്നാ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നാല് ഞാനേ ഞാൻ എന്തായാലും ചോയിച്ചിട്ട് ഞാൻ വിവരം പറയാം കാക്കു ഇവടില്ല പുറത്തെയ്ക്കാണ് അങ്ങാടിക്ക് പോയ്ക
ഏഹ് ചോയിച്ച് നോക്ക്‌ എന്നിട്ട് അഹ് എന്താ കിട്ടിട്ടില്ലേ അ പ്പ നമുക്ക് വണ്ടിന്റെ പിന്നെ ഒപ്പിക്കാം എന്നിട്ട് ഞാൻ പെരിയിലാണ് ഞാൻബടെ ഞാൻ ഇച്പ്പ ‌ ഓർമ്മ വന്നോണ്ടോ ഇന്നോട് മറ്റേൻ വിളിച്ചർഞ്ഞക്കാണ് എന്താ എന്താ കാട്ടണ ഇല്ല ചോയിച്ചിട്ട്
ആഹ് ഓൻ ഹെ ഇച് വിളിച്ചിന്നു ഓൻ ഇച് വിളിച്ചിന്നു ഇന്റടുത്ത് നെറ്റില്ലാത്തൊണ്ടേ ഇച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല
ഏഹ്
ഓൻ ഇക്ക് മെസ്സേജ് അയക്കാ ചെയ്തേ
ക്കെ ഇന്നി എന്തായാലും കുപ്പായം ഇന്റെ അടുത്ത് ഇ എന്റെല് രണ്ട് മൂന്ന് കുപ്പായണ്ട് പിന്നെ എന്റെല് ചെരുപ്പല്ലാത്ത്
ഏഹ്
ഏത് കുപ്പായണ്ട് ഇൻ്റെടുത്ത് രണ്ട് മൂന്നെണ്ണം
ആഹ്
എഹ് മറ്റേ കള്ളിക്കുപ്പായോ പിന്നെ ആ പുള്ളില്ലേ ഒരു പൂവിന്റെക്കെ
ആഹ് മ്മുക്ക് എന്തായാലും ഞാനെന്തായാലും ആഹ് പോവുമ്പോ അൻ്റെ വീടിൻ്റെ അതിനെ വരാ ഏഹ് അവിടെ നല്ലത് ഇണ്ടങ്കി ഇടുക്കാലോ
ആഹ് ജ്ജ്ന്ന് അല്ല അല്ലാന്റെടുത്ത് ഒരു ചെരുപ്പൂല്ലാ
ചെരിപ്പൊന്നും ഇല്ല ഇനിയിപ്പോ വേറെ ആരേം നോക്ക്യോക്കട്ടെ അല്ലെങ്കി ഇന്ന് രാത്രി പോയണ്ട്
ന്നാ പുതിയതണ്ട് എടുത്താളാ
ആഹ് പൈസ വേണ്ടേ കുട്ടി എവിടുന്ന പൈസ
പൈസേ പൈസ എന്താ ഓ പിന്നേ പൈസല്ലാന്ന് പറയണ്ട ഇച്ച്
ഇല്ല കാര്യയി ഇപ്പൊ ഒന്നിനും പൈസല്ല ഞിവടന്നേലൊക്കെ കിട്ടീട്ട് വണം
ആഹ്ഹ ഇന്നലെ മന്തിന്നപ്പോ ആലോചണ്ടീന്ന്
മന്തി ഞാനയിനെ കരുതിട്ടൊന്നും ഇണ്ടായില്ല തിന്നാന് ഏഹ് പിന്നെ എല്ലാര് പിന്നെ എല്ലാരും പാടെ പോയപ്പോ അങ്ങനെ തിന്നായ ഞാൻ മാത്രം പിന്നെ പോരായിരുന്ന മോശല്ലേ ഏഹ് ഇജ് ഇജൊക്കെ തന്നെന്നല്ലോ അയിലും മുമ്പില് ഇണ്ടായിരുന്നത് മന്തിന്നാന് പിന്നെ ഞാൻ മാത്രം പോരെ
രണ്ടീസ രണ്ടീസം കല്യാണത്തിന്റെ വർ ക്കിന് എന്താ ഇതിന് പണിക്ക് പോയ പൈസ ഇണ്ടായിരുന്നു പിന്നെ എന്താപ്പോ അതെങ്ങനെങ്കിലൊക്കെപ്പതും ചെലവാവണ്ടേ
ഔ ചെലവാവാനപ്പ പണി പ്പളേ ഇപ്പൊ സമയന്താ അഞ്ച് മണിയായല്ലോ. ഇജ്ണ്ടോ കൾച്ചാണ്ടോ പാടത്ത്ക്ക്ണ്ടോ
പാടത്ത്ക്ക് എല്ലാരുണ്ടാവ്വോ
ആഹ് ഇപ്പൊ അമ്മളെ ഗ്രൂപ്പില് പർഞ്ഞീന്നു. പത്താൾക്കാരൊക്കായീന്നു ഞാൻ പിന്നെ നോക്കിട്ടില്ല
അല്ല ഞാൻ ഉം നീ ഇന്നലെ വന്നിട്ട് മനേ ഇന്നലെജ് വന്നില്ലല്ലോ ഇന്നലെ വന്ന് ഇന്നലെവ ഇന്നലെ വന്നിട്ട് ആകെ ചട്പ്പിച്ചു ഇന്നലെ ഞാനെ ഇജ്ണ്ടായിരുന്നില്ലല്ലോ ഇന്നലെ ഞാൻ വന്നിട്ട് മറ്റേ കുട്ട്യാളൾച്ചേനു വല്ല്യോലൊന്നു ആരുണ്ടായിന്നീല ആ
ഇജ്ജ്പ്പ എവിടെ റേഞ്ചില ഇജ്പറയണ് നേരെ കേക്കണില്ലല്ലോ സ്റ്റെ
പ്പ കേക്ക്ണ്ടോ
ഇജ് പറിണപ്പനേരെ കേക്ക്ൺല്ല
പ്പ കേക്ക്ണ്ടോ
അഎന്ത്യേ
ആഹ് ഇന്നലെയ്
അഹ് ഇന്നലെന്താ
ഇന്നലെന്താ ഇന്നലെ ഞാൻ വന്നിട്ട് അവിടെ ആരുണ്ടായിരുന്നില്ല ചെറുക്കമാരാരുണ്ടായിരുന്നില്ല ഫുള്ള് കുട്ട്യാളേനു ആഹ്
ആഹ് ഞാണ്ടായിണ്ട് ഞാന് ചെയ്തേ മയീണ്ടേന്നല്ലോ ഇന്നലെ മഴ ആയോണ്ടകെണ കളി ചാത്തെ ഇന്നുമഴൊന്നുല്ലല്ലോ
മയേത്ത് കൾച്ചാനൊന്നുപ്പൊരുല്ലടോ അതാണ്, മയേത്താണ് കളിക്കണ്ടത് അത് ഒറ്റൊന്നിനും മനസ്സിലാവൂല്ല ഒക്ക പെണ്ണ്മോളായി പെരേല് കുത്തിരിക്കേക്കാരം
അയ്‌ന് മഴയത്താരും വിടൂല വീട്ട്ന്ന്. അതാ പ്രശ്നെ
ആഹ് അത് ഇനിപ്പോ എന്തായാലും ന്ന് വാവെ ഞാൻ എന്തയാലുണ്ടാവും
ആഹ് സമയണ്ട് പയ്നഞ്ച് മിൻറ്റുംമ്പാടെണ്ട്. അത് കഴിഞ്ഞിട്ട് പോവാ
ചായ കുടിച്ചിട്ട് പോന്നമതി ഞാൻ ചായട്ച്ചട്ടെ പെരേല്ന്ന് നെയ്യപ്പൊക്കെണ്ടാക്കിക്ക്ണ്
നെയ്യപ്പൊ
ഉം അങ് ഇജ് വന്നാ ഇജ് പെരീ ഇല്ല ഇന്റെ പെരന്റയ്കൂടി വരാണെങ്കി അൻക്കും കിട്ടും. ന്നാഅമ്മക്ക് ചായകുടിച്ചിട്ട് പോവാ. ഇന്റെ പെരന്റയ്കുടി വരാണെങ്കി ചായ കുടിച്ചിട്ട് പോവാ.
ആഹ് അയ്ക്കോട്ടെ സമയണ്ടല്ലൊഞ്ഞി
ബിരിയാണി
പിന്നെ നാ അല്ല നാളെജ്ജെപ്പളാ കജ്ജ പരിവാടി
നാളെ
ആഹ്
നാളെ അതാപ്പൊ ഇച്ചും അറിയാത്തത് ഇന്ന്
വൈകുന്നാരം ആവോ അതോ രാത്രി ആകുവോ
വൈന്നേരം
വൈന്നാരൊക്കെ എന്തായാലും ആവുംലേ രാത്രി ആവും മിക്കവാറും ഒര് എട്ട് ഒമ്പത് മണി ആവൂല്ലേ
ആഹ് ഒര് ആഹ് രാത്രി എട്ട് മണി ഒക്കെ ആവും
ആവായിരിക്കും ഇതിന്റെ മുന്നത്തെ കഴിഞ്ഞ വർഷം ഇണ്ടായത് അയ്ക്ക്ണ് എട്ടര ഒമ്പത് മണി
ആഹ് രാത്രി എട്ട് മണി വരെ ഒന്നും നിക്കാനാവില്ലട്ടോ ഞമ്മക്ക് അയ്ന്റെ എടേല് എപ്പളെങ്കിലും ഒക്കെ പോരെയ്
ഇന്നാ നമ്മക്ക് ഇന്നേയ് രാവിലെ ഒന്നും പോണ്ട രാവിലെ ഒന്നും വല്ല്യെ രസല്ലാത്ത പരിപാട്യേളാകാരം ഏഹ് ഈ കുട്യാളെ പരിപാടി ഒക്കെരം ഞമ്മക്കൊര് മഗ്‌രിബിക്ക് ശേഷം ഒര് ആറ് മണിക്ക് ശേഷം ഒക്കെ പോവാ അപ്പത്തെ പരിപാടിയൊക്കെ നല്ല രസണ്ടാവും
അതെന്താ ന്നാ മഗ്‌രിബിക്ക് ശേഷം പോവാ അതാവുമ്പൊ നല്ലതാണ് എന്താ അതല്ല ഇപ്പ ഇച്ച് ഇപ്പോ
ടൈമൊള്ളൂ ഇണ്ടാവാ
ആഹ് ഇച്ചിപ്പൊ ഇച്ച് നല്ലൊരു ചെര് പ്പില്ല. അനക്കൂലല്ലോ ഇന്നാ മറ്റോട്ത്ത്ന്ന് വാങ്ങിക്കാ അതല്ല എല്ലാരും വര്ന്ണ്ടോ
എല്ലാരും അഞ്ചാറ് ആൾക്കാര് എന്തായാലും ഉണ്ട്. ഇനി ബാക്കിള്ളോര് ഇണ്ടാ അറീല്ല.
ആഹ്
ഇന്നാ നമുക്ക് ഇന്നേയ് ഇന്ന് രാത്രി ഇന്നാ ചെരുപ്പ് എടുക്കാൻ പോയാലോ.
ന്നാ ഇജ് പോര് എവ്ടക്ക പോവാ
നമുക്ക് ഇബ്ട്ക്ക് അങ്ങാടിക്ക് തന്നെ പോവാ
ആഹ് മതി ആഹ് ഇന്നാ ഇച്ച്
നോക്കട്ടെ പൈസ ഞാന് ഇമ്മാന്റെടത് ചോയിച്ചോക്കട്ടെ പൈസ ഇന്റട്ത്ത് ഇല്ല. ഒരു അഞ്ഞൂറുപ്യ എന്തായാലും ആവും.
ഇപ്പ ഇപ്പാനോട്
ചോയ്ച്ചാലെ കേക്കണ്ടി വരും
ചെരുപ്പ് വാങ്ങാലെ കായ് പോലും ഇജ് ഇണ്ടാക്ണ്ല്ലെ ചോയ്ച്ചും. ഏഹ് എന്താ കല്യാണ വർക്കിനൊക്കെ പോയിന്നല്ലോ അതൊക്കെ എന്താ കാട്ടിയേച്ചും അതെന്താ ക്കേണ്ടി വരും എന്നാലേ
നാളെപ്പം ഞമ്മക്ക് എപ്പളാ ഒരു ഉച്ചരിയാണ ടൈമില് പോവാ രാത്രിയാകുമ്പോ ഒന്നൂടി നല്ലതാ
രാത്രി ആഹ് ഉച്ചക്ക് ശേഷം നോക്കിയോക്കാം ആഹ് പിന്നെ ഇവിടെ ഒരു മൂന്ന് മണിക്ക് ശേഷങ്കിലും തുടങ്ങണണ്ടാവാ നല്ല പരിപാടിയൊക്കെ
ഉം നല്ല ഒരു കുപ്പായം കിട്ടണം ഏഹ് എന്നൊക്കെ നോക്കാൻ ആൾക്കാരുണ്ടാവല്ലോ
ഏയ് അമ്മക്കൊക്കാരാ നിങ്ങക്കൊക്കെല്ലേ
ഏഹ് ഇന്നാല്ലേ അപ്പൊ എന്താ രാത്രി എപ്പളാന്നാ പറയ് ജ്ജ്ങ്ങട്ട് വന്നാൽ മതി ഞാൻ ണ്ടാവും പെരിലുണ്ടാവും
ആഹ് പെരിൽ ഇണ്ടാവും ഞാനോ ഞാൻ വരാ ഞാനേ ആഹ് കളിച്ചാള്ള സമയം ആവണോള്ളല്ലോ ഞാൻ എന്തായാലും ഒരു രാത്രി ചോറ് ചോറ് കയിച്ചിട്ട് വരാ എന്നാ
ആഹ് ആഹ്
അല്ലെങ്കി ചോറ് പുറത്തുന്ന് ആക്കണോ വേണ്ടല്ലേ പൈസ ഉണ്ടാവില്ല
വാണ്ട വാണ്ട ഇൻ്റെടുത്ത് അല്ലെങ്കിലേ എന്താ ഞമ്മക്ക് രാത്രി കളിച്ചാ ആയപ്പോ
ആഹ് ആഹ് പിന്നെ ഞമ്മക്ക് എല്ലാർക്കും ഒരു ഇത്ക് പോണല്ലോ വിനോദയാത്ര പോണല്ലോ അത്പ്പം എന്നാ പോവാ
അത് നമുക്ക് തീരുമാനിക്കാം
നെയ് അതൊക്കെ അതൊക്കെ നെയ് അതൊക്കെന്ന് ഗ്രൗണ്ട്ന്ന് തീരുമാനാക്കട്ടോ കളിച്ചാ വരുന്നൊവിട്ന്ന് ആഹ് എന്നായിക്കോട്ടെന്നാ ഞാൻ ചായകുടിച്ചിട്ട് വേഗം വരാൻ നോക്കാം ആഹ്